തിരക്കില അല്ലല്ല തെരക്കിലല്ലാ കേൾക്ക്ന്ന്ണ്ടൊ കേൾക്കാല്ലേ
ആഹ് കേൾക്ക്ൺണ്ട് കേൾക്ക്ൺണ്ട് ആഹ് ഉണ്ട്
ആഹ് ആഹ് പറഞ്ഞോ പറഞൊ ഞാൻ റെയ്ഞ്ചിന്റെ പ്രശ്നം കാര്ണേ
മുറ്റത്തക്കൊക്കെ എറങ്ങി നിന്നിട്ട് വേണം സംസാരിക്കാന് ഇല്ല ഞാൻ കോള് ക ട്ടായപ്പൊ ഞാൻ അങ്ങ്ട്ട് നീങ്ങി ഹലോ അയ്യോ ആഹ് പറഞ്ഞു അങ്ങനെ പിന്നെന്താ വേറെന്തെങ്കിലും ഹാ
വേറെ എന്താ ഞാന് ഇങ്ങള അടിക്കൊക്ക ചെയ്യൊ തയ്യല് ചിയ്യൊ
തയ്യല് ഇന്ന് അറിയില്ല വീട്ടിലും മിഷിനണ്ട് പക്ഷെ പഠിച്ചിട്ടില്ല ഇതുവരെയിട്ടും.
ഇങ്ങനെ തുന്ന് വിട്ടതൊക്കെ അടിക്കുവായിരിക്കും ലേ.
ഇല്ല്യാ.
ഉം മെഷീൻമലെന്നെ ഇരുന്ന് പരിചയണ്ടാവുലലേ.
ഇല്ല്യ ല്ല്യ ഇല്ല്യ മേമക്കെ ഇന്റെ മേമക്കെങ്ങന തൈ ക്ക്യും പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. ആഹ് ഇങ്ങള് എത്രവരെ പഠിച്ച് ഞാന് മ റ്റെ പ്ലസ് ടു കഴിഞു അയ് കഴിഞ്ഞിട്ട് ഏവിയേഷൻ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എയർപോർട്ട് മാനേജ്മെന്റ്.
ആഹ് ആഹ് ആഹ് അത് പോയിന്യോ എന്നിട്ട് പിന്നെന്തെ കംപ്ലീറ്റ് ആക്കിയില്ല.
അത് പിന്നെ കംപ്ലീറ്റ് ആക്കില്ല അവിടെ പ്ലേസ്മെന്റിന്റെ ഒരു ഇഷ്യൂണ്ടായിട്ട്. കൊറച്ച് പിള്ളേര് റിസൈൻ ചെയ്തു ആഹ് അവരാരും പ്ലസ്മെന്റ്ണ്ടന്ന്. ഒക്ക പർഞ്ഞിട്ട അന്ന് ജോയിൻ ചെയ്തത് പിന്നെ കോഴ്സ് നമ്മടെ ഒരു ല ക്ഷത്തിന്റെ അടുത്ത് അവിടെ കെട്ടി പിന്നെ. അത് കോഴ്സ് കഴിയാനായപ്പോ അവര് പിന്നിം പ വേണോ ഒരു ലക്ഷം കൂടി വീണ്ടും കെട്ടി കഴിഞ്ഞാലേ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുള്ളൂന്ന് ആ ഒരു ലക്ഷണ്ടാക്കി. ക്കിതന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാ ആ പൈസ പോയി. ഇല്ല അങ്ങനൊന്നുണ്ടായില ഞങ്ങള് കൊറെ കേസ്. ആഹ് കംപ്ലൈന്റും ഇതൊക്കെ കൊടുത്തു പക്ഷെ അവർക്ക് കുറെേ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം.
റെഡ്യായിണ്ടാവില്ലലേ അത് ഇങ്ങളെപ്പോലെ കൊ റേ ആൾക്കാര് പെട്ട്ണെങ്കില് കുറേ നിങ്ങൾക്കെല്ലാരു ഒരുമിച്ച് നിന്നാല് റെഡ്യാവൊല്ലോ.
ആഹ് കൊറച്ച് ബോയ്സും ഇണ്ടായിരുന്നു കൊറച്ച് ഗേൾസും അങ്ങനെ പക്ഷെ ഒന്നുആയില്ല പിന്നെ. പലരും പല വഴിക്ക് പോയി പിന്നെ അതിന്റെ പിന്നാലെ പോവനിന്നില്ല.
ആഹ് അല്ലെ നമ്മള് പഠിച്ച പ ക പൈസട് പോയല്ലോലെ.
അതെ ഇല്ല ആഹ് പട് ചേന്റെ ചെലെ പ്രൂഫുളൊക്കെണ്ട്. പക്ഷെ മെയിനായിട്ടുള്ളത് കിയിട്ടില ഉം.
ഒര് മേഖലയിലെന്നെ വേറെ നല്ലെതെലും അറിയുന്ന ടീമിനെ. കൺസൾട്ടെയ്തൂടേന്യൊ.
ഇല്ല പിൻ അത് നമ്മടെ എറണാകുളത്തായിരുന്നു എറണാകുളത്ത് വൈറ്റിലെലായിരുന്നു.
ഏഹ്.
ഏഹ് ആഹ് അപ്പൊ പിന്നെ ആഹ് ലോങ്ങ നമക്ക് അറിയണതായ സ്ഥലൊക്കെണെങ്കി നമുക്ക് കൊഴ് പിന്നെ നമുക്കറിയാത്തരു സ്ഥൽത്ത് പോയിട്ട് അപ്പൊ. അപ്പൊ അങ്ങനെ മെനക്കെടാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ടി ടി സി ചെയ്തു. മോണ്ടിസോറി മോണ്ടിസോറീടെ പ്രീ പ്രൈമറി
കത്രയും പൈസ കൊട്ത്തയ് ചെയ്ത് പിന്നെ വേറൊരു രീതീല്.
ഇല്ല അത് നമ്മള് സാധാരണക്കാര് പോയി പെട്ടപ്പഴോ. അതാണ് ഭയങ്കര പ്രശ്നയി അതില്ലാത്ത പൈസ.
ഇത് ഏതലു ഏജന്റ് വയി പോയതാണോ അല്ലെങ്കില്.
ഏജന്റ്ന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങളിങ്ങനെ ഒരു ഇത് വെച്ചിട്ടണ്ടായിരുന്നു ഒരു ക്ലാസ് വച്ചിണ്ടായിരുന്നു അവര്. നമ്മൾ പ്ലസ് ടു ക്ല ക്ലാ മറ്റേ പ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാ. അവര് നമ്മളെ ഇങ്ട് വിളിക്കും. അപ്പ അങ്ങനെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരൊരു ക്ലാസ് ആ ക്ലാസ് പോലെ വെ ച്ച് ണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂര് വെച്ചിട്ടായിരുന്നു അത്.
ഏഹ്.
അപ്പൊ അങ്ങനെ പോയ
ഈ കുടുംബശ്രീന്റെ അങ്ങനല്ലല്ലോ?
ഇല്ലല്ല അങ്ങനൊന്നുവല്ല
ആഹ് ഇന്റെ ബ്രദറൊക്കെ അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റിന് കുടുംബശ്രീ ഹരിത അങ്ങനെ ആ കേറോഫിലങ്ങനെ പോയീനി ഓന് പിന്നെ അത് കൊഴപ്പൊന്നുല്ല നല്ല മെച്ചണ്ടായിന്നു
അതെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് കഴിഞ്ഞാ പിന്നെ കിട്ടുന്ന് തോന്നൂല്ലേ ജോലി?
ആഹ് അതെ ജോലി ഓല് ഇതന്നെ കൊറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെണ്ട് ഓൻ തൃശ്ശൂര് പോയി നിന്ന് പഠിച്ചതാ
ആഹ് എനിക്ക് ഇപ്പൊ അറിയുന്നോര് കൊറച്ചുപേര് ആ കോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ജോലിക്ക് കയറിയവരുണ്ട്
ആഹ് ആഹ് പക്ഷെ സാലറി കൊറവായിരിക്കൂല്ലേ ഇണ്ടോ? വിദേശത്തൊക്കെ ഇണ്ടാവൊള്ളൂലേ സ്കോപ്പ്?
അതെ അങ്ങനെ തോന്നുന്നു ഞാ പിന്നെ കാര്യായിട്ട് അതിനെ കുറിച്ച് അറിയില്ല ഉം പിന്നത് കഴിഞ്ഞിട്ട് ആഹ് മോണ്ടിസോറി ടി ടി സി അത് കംപ്ലീറ്റായി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു
ഏഹ് പിന്നെ പോയില്ല വർക്കെയ്യാൻ പോയില്ല?
കല്യാണം കഴിഞ്ഞ് രണ്ടു പ്രഗ്നന്റായി അങ്ങനെ ആ ഫീൽഡും അങ്ങനെ വിട്ടു
പോവാലോല്ലേ?
ആഹ് ഇനി പോവാ മോൻ ഒന്ന് അംഗൻവാടി അതെ അതെ മോനൊന്ന് അംഗൻവാടിക്ക് അല്ലെങ്കില് സ്കൂളിക്കൊക്കെ ഒന്ന്
ആഹ് വീട്ടില് അമ്മേ ഓലാരേം നോക്കണോല്ണ്ടെങ്കിലൊക്കെ അവിടെ ആ
ആഹ് പേടിക്കാനില്ല അതെ പക്ഷെ ഇപ്പൊ അവൻ ഭയങ്കര ഭയങ്കര വാശിയ്ള്ള കൂട്ടത്തിലാണ്
ഉം ഉം
അപ്പൊ കൊറച്ചൂടൊന്ന് സെറ്റാവാണ്ട്
അവിടെങ്ങനെ ഈ പാടൊക്കെ ആവുമ്പോ നല്ല കൊതുകുകളില്ലേ?
ഉം കൊതുക് ഇണ്ടോന്നോ എപ്പഴും കൊതുക് തിരിയാ അതെ ഫ്രണ്ടിലന്നെ ഇവടൊരു കൊളം പോലെണ്ട് പിന്നെ അതിലും അതെ ഭയങ്കര ഈ
ഒഴിക്കില്ലാത്ത കൊളാവുമ്പളേ
ആഹ് അവര് ഇവിടെ കിണർ കുത്തിയതാ പക്ഷെ അത് ഇടിഞ്ഞിട്ട് അതിപ്പൊരു കൊളം പോലെ ആയിട്ട് കെടക്ക്ണെ അതാ ചാക നിറഞ്ഞിട്ടാ കെടക്ക്ണ്
ഏഹേ എന്നിട്ടയ്ല് ചാടാനൊന്നും പറ്റൂല നല്ല വെള്ളല്ല
ഇല്ലല്ല അല്ല ചെളി വെള്ളവാ
അയിക്കു വെള്ളാല്ലേ?
ആഹ് നർച്ച്
മറ്റെ കൊതുകുതിരി ഇടലാന്നിട്ട് കൊതുകിന്?
ആഹ് കൊതുക്തിരി
അത് ശ്വസിക്ക്ണ നല്ലതല്ലല്ലോ? കൊതുകുതിരി അയിനിപ്പം മുറ്റത്തെ എവിടേലൊക്കെ വൈകുന്നേര ചമ്മലൊക്കെ ഇണ്ടെങ്കില് കൂട്ടിട്ട് കത്തിച്ചാ മതി പൊകട്ടാണ്ട്
എന്ത്ന്നാ? ഈ എല ഒരു ആ ശീമൊക്കൊന്നെട എല ചെലപ്പോ അതൊക്കെ ഇട്ടിട്ട് പൊകിയിക്കും
ആഹ് അത്ട്ട് പുകയിപ്പിച്ചാല് കൊതുക്ണ്ടാവൂല പറയ്ണേക്കാ അയ്ന്റെ സ്മെല്ല് കൊത്കൾക്ക് പറ്റൂല ആ സ്മെല്ല് ഞമ്മക്കെനെ പറ്റൂല
അതെ അതെ ഭയങ്കര പൊകയാവും
ആഹ് ആഹ് പക്ഷെ ഇന്നാലും അതൊക്കെ നാച്ചുറലായിട്ട്ല്ലെ എന്തേലും ചെയ്യണല്ലോ നമ്മള് കുട്ട്യേൾക്കൊന്നും അഹ് ശ്വാസിക്ക്ണഹ് നല്ലതല്ല കൊത്ക് തിരി അതെ അപ്പൊ അമ്മള് ഡെയ്ലി ചെയ്യണല്ലോ ഇങ്ങനെ കൊതുകിന്റെ ശല്യം വല്ലാണല്ലോ ആവുമ്പപ്പം ഇന്നലെ മിനി മിനിഞ്ഞാന്ന് ഇസ്കൂൾള് മീറ്റിങ്ങേയ്ന് അപ്പം ലാ വെ എന്താറ്യാ ഹെൽത്ത്ന്ന് ന് സിസ്റ്ററ് വന്നിനി ഇന്നട്ട് പറഞ്ഞു ഡെങ്കിന്റിം ഇതിന്റെയെക്കെ സീസണാണ് നല്ലോണ്ണം കൊത്ക് കള് ഇണ്ടാവും അങ്ങനെ പർഞ്ഞാണ്ട് ഞമ്മള് നല്ലോം കരുതണം എലിപ്പനിന്റിം ഇതിന്റെക്കൊക്കെ ഇതാണ്ന്നൊക്കെ പർഞ്ഞ് കൊറേ ക്ലാസ് എട് ത്തു ഉം ഉം ആഹ് സമയാണെന്ന് പറഞ്ഞു മഴയല്ലേ അപ്പൊ കൊത്ക് കൾക്ക് ന എഹ് പി നല്ല വെള്ളത്തില് മുട്ട ഇട്ണെ ആണല്ലോ ഡെങ്കിന്ന് പർഞ്ഞത് ഡെങ്കി കൊത്ക് കളെയ് മ്മള് കേട് വെള്ളത്തിലാണല്ലോ അമ്മള് സാധാരണ കൊത്ക് കള് ഇണ്ടാവാ പക്ഷേ ഈ ഡെങ്കി കൊതുക് കള് നല്ല വെള്ളത്തിലാണോല്ലോ മു ട്ടട എളക്കമില്ലാത്തെ ഒഴ്ക്ക് ഇല്ലാത്തെ അതുകൊണ്ട് ഇവരെ നല്ലോം കരുതണംന്ന് പറഞ്ഞു ഉം ഉം ഉം
ഇവടേച്ചാ ഈ പാടത്തൊക്കെ നെറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിക്കാണ്
പാടത്ത് ആഹ് പിന്നെ ഒയ് കെട്ടി നിക്കേര്ക്കുംല്ലേ ഒഴുക്ക്ഇണ്ടാവുലല്ലേ
ആഹ് ഒഴുക്കില്ലേ അപ്പൊ അങ്ങനെ ഉം മീനൊക്കെ വെര്ല്ണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് ഈ സമയത്ത് വന്ന് ഇടാറ്ണ്ട്
ഇങ്ങളെ നേരെ മുന്നിലെ വ്യൂ തന്നെ പാടാണ്
ആഹ് പാടാണ് പിന്നെ അവിടെ അട് തൊട്ടടുത്ത് തന്നെ അമ്പലോം ഉണ്ട് നല്ല രസാണ് ട്ടോ വൈകുന്നേരൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല രസാ അതെ നാളെക്കെ നല്ലെ നാടെന്ന്യാ അയ്ന്റെ അതെ അതെ പാടം അയ്‌ന്റെ തൊട്ടപ്പർത്തെന്നെ പൊഴ
അമ്മക്ക് അമ്മളെ കൾച്ചറല്ലാത്ത വേറെ ആൾക്കാരെ കൾച്ചർലൊക്കെ നിക്കാനും ഇന്താക്കാനൊക്കെ പൂത്യാ പക്ഷെ അങ്ങനെ കമ്പനി ഇള്ളോലെ വേണ്ടേ ഓരെ വീട്ട്ലൊക്കെ പക്ഷെ ഓ ചെലേ ഫാമിലീസിനൊന്നും താല്പര്യം ഇണ്ടാവൂലാ അമ്മള് കാസ്റ്റ് വേറെ ആവുംബളൊക്കെ ഇങ്ങനെ ഉം ആഹ് ഇങ്ങളസ് ഇങ്ങളെ വീടല്ലല്ലോ ഹസ്ബന്റിന്റെ വീടല്ലേ
ആഹ് ഉം ഏട്ടന്റെ വീട് എന്റെ വീട് ആഹ് കൊർച്ച് ദൂരം ഇണ്ട്
ഏഹ് ഹസ്ബൻന്റിന്റെ ഫാമിലി ഒക്കെ എങ്ങനെ ഓരെ അമ്മീം ഓലൊക്കെ എങ്ങനെ
ങ്ങ്ഹാ കൊഴപ്പല്ല്യ എല്ലാരും സെറ്റാണ് ആഹ് അതെ എല്ലാരും ആഹ് നാത്തൂന് ഒരാള്ണ്ട്
ഏഹ്
ആഹ് ആള് കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിണ്ട് ആഹ് ഓടിട്ട വീട്
ഓഹ് നല്ല വൈബ് ആയിരിക്കൊല്ലോ ല്ലേ മുറ്റൊക്കെ എങ്ങനെ മുറ്റൊക്കെ
മുറ്റ അങ്ങനെ പർഞ്ഞാ
ഇഞ്ഞനെ പണ്ടൊക്കെ ഈ ഇങ്ങളെ ഇതിലൊക്കെ ഇങ്ങനെ ചാണം മെഴ്ഞ്ഞ അങ്ങനൊക്കെ
അയില്ല ഇപ്പൊ മഴക്കാല ആഹ് നീറ്റാണ് പക്ഷെ ചാണകം മെഴ്‌ക ഇപ്പൊ മഴക്കാലല്ലേ
ആഹ് ഇന്റെ ഒരു ഫ്രണ്ട്ണ്ട്ട്ടോ ഓളെ വീട് ഇങ്ങനെ ഞങ്ങള് സ്കൂളിൾന്നൊക്കെ ഉച്ചക്ക് ഓളെ വീട്ട്ക്ക് പോകും വെറുതെ കാണാനൊക്കെ ഒരില്ലം പോലെ നല്ല ഭംഗിയാ മുറ്റൊക്കെ തേച്ച് മെനക്കി ച്ചെ അവിടെ മുന്നിലൊ ഒരു ചെമ്പരത്തിന്റൊരു മരണ്ട്. ഒര് ങ്ങനെ നല്ല ഭംഗീൽ നിക്കണണ്ടാവല്ലോ ചെമ്പര്ത്തി സാധാരണങ്ങനെ വള്ളീം കൊമ്പൊക്കായ്ട്ടല്ലേ നല്ല ഭം ങ്ങില്ലെ ഫോട്ടട്ക്കാൻ പറ്റിയൊരു വീടാ ഓളെ വീട്തേപോലെ പാടും നമ്മളെ കമ്മൽപ്പൂവൊക്കല്ലേ അതൊക്കെ നറച്ച്ണ്ടാവും അവിടെ ഉം മഞ്ഞ കളറ് ആ മഞ്ഞ കം ഒരു പൂവ് ആ ചെറിയ മഞ്ഞ പൂവ് പുല്ല്മ്മല് ആഹ് ആഹ് അതെ അതെ അയ് ന് കമ്മൽപൂവ്ന്ന ഞങ്ങള് പറ്യ. ഈ ഓണത്തിനൊക്കേയ് ഓണ പിന്നസ്കൂളില് പരിപാടിണ്ടാവുമ്പം പൂവ്ന് തെകഞ്ഞില്ലേല് ഞങ്ങളോളെ വീട്ടിക്ക് പോവും, അത് പറിക്ക്യാന്
അതെ അതെ അതെ
കള്ളീല് നർക്കാനെന്നെണ്ടാവും
ആഹ് അതെന്തോരാതേ അതെ ഇവടെ നറച്ച് നിക്ക്ണ്ടത്
ഏഹ് അതാ പാടത്തിന്റെ ഒക്കെലൊക്കെ നല്ലോണണ്ടാവും
ആഹ് ണ്ട് ണ്ട് അതെ അങ്ങനെ
വടെ നല്ല മഴേട്ടോ, ഔടെങ്ങനേപ്പോ
മഴയോ ആ ഇപ്പൊ രണ്ടൂസായിട്ട് വടെ മഴല്ല്യ. നല്ല വെയിലായിരുന്നു
ഏ ന്നാലിപ്പൊ ഞാന് തിരുമ്പിട്ടതൊക്കെട്ത്ത കൊണ്ടന്നച്ചിട്ടേ ഒള്ളു, അതാ പെരുമ്മയേ
ആഹാ വടെല്ലെ പ്പ രണ്ട്സായിട്ട് വയ ഭങ്കരതാ എടക്കൊന്ന് മഴക്കാറ് വന്ന്പോവും
പകല് നല്ല വെയിലർച്ചു, പ്പതാ വൈകുന്നേരം നല്ല മയ
ആഹാ ഇവിടെപ്പ മഴ പെയ്താ മതിച്ചിട്ടേ എന്താച്ചാ നല്ല വെയിലെയ് ഭയങ്കര ചൂടുആയി അതെ ഉം ഭയങ്കര ചൂടാ വേനൽക്കാലത്ത് വടെ നിക്കാനെ പറ്റില്ല
അപ്പളീ മയ വരുമ്പോ മയ ഈ പാടത്ത് വെള്ളം പൊങ്ങുമ്പോ ങ്ങളെന്താ ചെയ്യാ
ഇവിടെ മറ്റെന്താ ഈ പ്രളയത്തിന്റെ സമയത്ത് ഒരു പ്രാവശ്യം വെള്ളം കേറീണ്ട്
ഏഹ് ഒരു പ്രാവശ്യക്കേ കേറിട്ടൊള്ളൂല്ലേ
ആഹ് കല്യാണം കഴിഞ്ഞിട്ടില്ലാ സമയത്ത് കല്യാണത്തിന് മുന്നേർന്നു. ഞാൻ വന്നേ പിന്നെ ണ്ടായിട്ടില്ല്യ
ആഹ് ഈ ച് ചെലരൊക്കെ പറിണേക്ക പാടത്തിന്റ വക്കത്ത് വേഗം വെള്ളം കേറും
ആഹ് വെള്ളം കേറും. ആഹ് കേറിട്ടില്ല്യാ.. ഞാൻ വന്നേ പിന്നങ്ങനെ കേറിട്ടില്ല്യ, ന്നാലും അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടാ അതെ അന്നന്നെ കേറിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിന്ന് പറയ്ണേട്ട്ണ്ട്
ഉം ഇൻ
ഹും
ഇന്റെ മുത്തമ്മാന്റെ വീട്ടിലൊക്കെങ്ങനെ വെള്ളം കേറും വാർപ്പിന്റെ വീടാ പർഞ്ഞിട്ടാര്യല്ല ആഹ് എത്താറ്യ അതെ പാടത്തിൻ പാടം കൊർച്ച് മുൻ കൊറേ മുന്ന്ക്കാ പക്ഷേ ഓലെ വീട്ടിക്ക് വേം കേറും വള്ളം
കേറുല്ലേ ആ വടങ്ങനെ പെട്ടന്ന് കേറില്ല്യ ആ പൊഴെക്കെ നർഞ്ഞ് കഴിഞ്ഞ പൊഴേന്ന്ള്ള വെള്ള വര
ആഹ് ഓക്കെ ങ്ങള് ഞാൻ വിളിക്കട്ടെന്നാല് ഓക്കെ
ശരി ശരി
ഉം